ഹലോ ആ ആഹ് കേൾക്കണണ്ട് ആഹ് ആഹ് എടക്ക് മഴിംദൊക്കേയ്ട്ടാണ് ഈ നെറ്റിന്റെ പ്രശ്നംഞ്ഞെന്താറിയില്ല ഇടക്ക് കാണാങ്ങനെഓഫാ ഓഫാണ് അങ്ങനെ ആ ആഹ് വല്ലപ്പോഒറ്ങ്ങലില്ലേ മക്ക
അയ്ന് ആവ്ണൊള്ളൂ ഒരു മണിഒക്കെകജും ഒരു ഒരു മണി രണ്ടു മണിഒക്കെ ആവും ഉം
ഏ ന്നാപിന്നെ കുറച്ചു നേരം ഉറങ്ങിയേക്കാരല്ലേ
മണിക്കൂറാണ് ഉറക്കത്തിന്റെ ആ തന്നെ ഉള്ളു
അ ആ ഇപ്പൊ മ് പ്പം കൊ എന്തേലും ഓർഡർ കൊറിയർ വാരല്ണ്ടോന്ക്ക്
ആഹ്
ഏ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വന്നിനാ
ഇന്നലേത്തെ ഓ ഓഫ് ഇതായ്ക്കാണ് പ്പെ പിന്നെ ഇതായിൻ്റെത് ക്യാൻസൽയിക്കണ്
എന്റെ ആ ഓർഡർ ചെയ്തത് ഇപ്പൊ കുറേ ഷിപ്പിഡ് അവൻ സമയം എടുക്കും കൊണ്ടു പോണണ്ട്
പിന്നെ എന്താ വെച്ച കഴിഞ്ഞാല് ഞാൻ പറഞ്ഞിലെ ഞാൻ രണ്ട് സ്റ്റാൻഡ ഓർഡർ ചെയ്തിന് ഫ്ലവർ വെക്കണ പിന്നെ കുറച്ച് അത്യാവശ്യം വെയ്റ്റുള്ളള്ള സാധനാണ് ഇങ്ങനെ പോട്ടും സ്റ്റാൻഡ് കൂടയിട്ട് ആ നി ഏ അ്ന്നെ ആ ഗോൾഡൻ കളർ കാല് അയ്മെ വൈറ്റ്
ആഹ് കാല് ആഹ് ആ ആ ഫ്ലിക്ക് ഇതില് കണ്ടിന് ഫ്ലിപ്കാർട്ടില്
അ് ഞാൻ നോക്കി ചെയ്തീനു രണ്ടെണ്ണംങ്ങനെല്ല സെറ്റായിട്ട് ന്നാ ഈ ലിവിംഗ് റൂമിന്ന് ഈ ഡൈനിംഗ്ഹാള്ക്ക് വര്ന്ന ആ മൂലണ്ടല്ല
ആഹ് ആഹ് ആ
പ്ലാൻ്റാള് വെക്കാൻ മാണ്ടീട്ട് മറ്റേ ഇപ്പൊ ചട്ടി ഇഞ്ഞയ്ക്ക് വെക്കണംന്നെര്ദികാണ്ട് മ് വന്നിട്ടത്
ഏ ആ ഇപ്പം സമയം ഇട്ക്ക്ണോണ്ടാ തോണണ്ട് അങ്ങനെ ക്യാൻസൽ ആണ് തോന്നുണ്ട് ഇപ്പൊ എന്താ തോ ഒൻവര്ണ് വര്ണത് എപ്പളാ ചെലപ്പോ എട്ട് മണി ഏഴ് മണി എട്ടര ഒൻമ്പത് മണിയാവും വരമ്പോക്ക് ഏ
ട്തുക്ക് അങ്ങനെ വര്ലില്ലാന്ന്
ആ ചീറേണ് അങ്ങനെ വരുമ്പോ തന്നെ ബലി തന്നെട ഇങ്ങനെ ഇങ്ങനത്തെ ആൾക്കാ
ആ ഞാൻ പിന്നെ വരിയാണെങ്കിലും ഞാൻ എനിക്ക് രാവിലെ തന്നെ ഒ ടി പി വരല്ലേ ഞാൻ അപ്പ തന്നെ അത്ട്ട് കൊടുത്ത് കൊടുത്തിട്ടുണ്ടാകും ഓൻ ഉച്ചക്കൊക്കെയ്ക്കാരം ജെന്നാപ്പി ഒർങ്ങ്ണെ സയത്തൊക്കെയ്ക്കാരം ചെൽപ്പം വന്ന്ക്ക ഞാ അങ്ങന്നെ പല ഓ ടി പി ആണ്ട്ഇട്ടൊട്ത്ത്ട്ട്ണ്ടാവും സാധനവിടെ സിറ്റൗട്ടിൽ എിറ്ഞ്ഞാട അവ്ടെ എറ്ഞ്ഞ് പൊയിക്കളോണ്ട്പറ്യലാ ഇവ്ടെ ചെലപ്പോ ചിലപ്പോ സിറ്റൗട്ടില്കാണ ചിലപ്പം മുറ്റത്ത് കാണാ
ആഹ ആഹ ഉഹ
ഞാന് ഞാൻ പോക്കാലെന്നെല്ല കാണലെന്നെല്ല
ആഹ്
ഏന്താച്ചാത് ക്യാൻസലായത്ച്ച് ഭയങ്കര ഈറായ്ണാ ഞാൻ നല്ലോണാണ്ട് പറഞ്ഞ് അയ്ല് പിന്നെ ആ പേടിച്ചുക്കുണു
ഓന്ക്ക് ഓ ഓന് വ എന്താ വര്ണ സമയവുമ്പോ വരാതായിട്ട് എങ്ങനിം ക്യാൻസൽ
അല്ല അതെന്താ വെച്ച് കഴിഞ്ഞാലേ ഓനക്ക് അത് അത് കുറച്ച് വെയിറ്റുള്ള സാധനം അല്ലേ അത് എടുത്ത് കഴിഞ്ഞൽ വേറെ സധങ്ങൾ എക്കാൻ പറ്റൂല
ആ് ആ അയിനാണെങ്കിലും ഈ പൈസന്നെല്ലെപ്പോന്ക്ക് കിട്ടൊള്ളു
ത്തിട്ടില്ലാന്ന് പറഞ്ഞ്ങ്ങാണ്ട് അത് ഓല് ക്യാൻസൽ ചെയ്ത്ക്കാണ് ആ മെസ്സേജ് അയക്ക് ത് കേല്ല ക്യാൻസൽ ആവൂല അത് ഞാൻ കൊണ്ടരും എന്റെ വണ്ടി കംപ്ലൈന്റാണ് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ പറ പിന്നെത് എനിക്ക് റീഫണ്ട് റീഫ ഞാൻ മീഷോയിൽ പോയിട്ട്രു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യട്ടെ എന്താ കഥ ഇ ഒടിപും ചോച്ച അത് ക്യാൻസൽയിക്കോ എന്നൊക്കെ പറഞ്ഞഞ് അതി പേടിച്ചിക്കണം അങ്ങനെ ഇങ്ങെ ക്ക പിന്നെ ആ സാധന അല്ലേ ഞാൻ ചന്തപ്പകെ കാണല്ല അവിടെ സാധാരണ രണ്ടായിരൊക്കെ നിന്നിട്ടാണ് റിട്ടേൺ ആയി പോകല് കാക്കെ പറഞ്ഞ ഞാൻ കുറിച്ച് പറഞ്ഞ വീട്ടില സ്ഥനം കനക്കോട്ട് കൊടണ്ടല്ലാന്നു പറഞ്ഞ്
ആഹ അതല്ലേ അ എങ്ങനെ ആവുമ്പോൾ നമ്മതിയാ
ആഹ അതേപോലെ അമ്പസ പ്പ അങ്ങനത്തെന്നെ അവസ്ഥ പമ്പേ്സുകൾ കുറച്ച് അങ്ങനത്തെ കുറച്ച് തോന്നാനുള്ള സാധനങ്ങളാണ് വെ ഇവിടെ വന്നിട്ടാണ് ന യാൻസല തേർക്കേ ഇവിടെ സാധന നമ്മ ഇ അബ് ഇവിടെ എത്തി
ആമ്പോഴേക്കാണ് കാൻസൽവുന്നത് ആ ഓൻക്ക് എന്ന സിമ്പിൾ ആയിട്ടുള്ളതങ്കി കൊറ എടുക്കാലോ
ഇങ്ങിട്ട് പിന്നെ പറ അങ്ങ ബുദ്ധമട്ട് ഒരു മുപ്പറപ്പ നാപ്പറപ്പ എക്സ്രാേരാം അങ്ങനേ കൂടി ഞാ ആ
ഉം അയില എന്ത് പറഞ്ഞ
ആക്കോട്ടെ ഓക്കെ താങ്ക്യൂ എന്നൊക്കെ പറഞ്ഞിന്നു
ആഹ ആ ആ അത് ഞാൻ തരാ പറഞ്ഞതണ്ട് നോക്കി
ആഹ പിന്നെ രണ്ടവമ്മടെ പാപ്പത്തിന ന പോയിക്കണു
ആ....... അങ്ങനെ ഞാൻ ഇത അങ്ങനെ ഞാൻ ഇതേമാരിക്കും ഇവിടക്കും ഓർഡർ ചെയ്ത് കഴിഞ്ഞ വ സന്ധ്യക്ക് വരും ഞാൻ ചോദിച്ച് പിരാന്താണ് നമ്മക്ക് ആണെങ്കിൽ ടല്ലേ അയ്യ ആ വന്നപ്പോ ഒരു നാല അഞ്ചക്ക് വന്നിട്ട് പറയണേ നിങ്ങൾക്ക് നേരത്തെ വന്നാലും ക്ക് പ്രശ്ന നേരത്തെ വന്നാലും നിൾള നോ ഓൻ വന്ന് മുറ്റത്ത് നിക്കും നണ്ടല്ല അങ്ങനത്തെച്ച ശ ആൾക്കാ വന്ന പോ നമ്മള ഓർണൽ എവിടെ വന്ന് ഞഞ്ഞടിച്ച ആ എന്നോ പരിപാടിണ്ടല്ലോ വന്നിട്ട് വിളിച്ചാ മതി നമ്മള്
പന്ന് മ ആൾക്കാരൊക്കെണ വിളിച്ചു കൊടുക്കുക
ആഹ് വേറെല്ലല്ലൊക്കെ വിളിച്ചു ഓനാ കാണാ
പിന്നെപ്പടുൻ കാണല്ലോ അ ഒന്നും കാണില്ല ഞാന് രാവിലെ മെസ്സേജ് ചെയ്ലേ ഇന്ന്
ആാ ആ അപ്പ ഞാന എർക്ക് ഗൂഗിൾ പേ ചെയ്ത ഒ ടി പിന്നെ വേഗ അനെ ചു കൊടുക്കും എന്നിട്ട് കാ ചിലപ്പോ ടെലിവേഡ് കാട്ടുടോ എന്നിട്ട് പിറ്റേ പിറ്റേക്കെ കൊണ്ടുവരാ
ആ
അങ്ങനെയൊക്കെ കാട്ടണണോ പ്പൊ ഒന്നോ മർക്ക് കുട കൂടി ഇടാനും പാന്റ് ഓർഡർ ചെയ്തുന് കുപ്പായങ്ങൾ കുറയണ്ട് പാൻ്റ്ളൊക്കെ നടകീറീരിക്കുക അല്ലെങ്കിൽ ക്ക അതിപ്പ അല്ലാതെന്റെ മരക്കത്തെ ഏ
ഞൻ ഒരു ജീൻസന്റെ ഉണ്ട്‌ അതേപോലെ പാന്റുകൾ ഒക്കെ ഇന്നാൾ അമ്മുസിനു കൊണ്ടുവന്ന കവറും കൊടുത്തിട്ടില്ല എന്നും ഞാൻ കൊടുത്തേക്കുന്നത് ഇത് മറക്കും
ആ ആ ആ എങ്ങോട്ട് കൊടുത്തേക്കാ
മുത്തിനാന്ന് കൊണ്ടുവന്നില്ലെടി ചിഞ്ചുന് കൊടുക്കും
ആഹ് ആഹ് അത് കൊടുത്തിട്ടില്ലാ ഞാനത് ചോദിച്ചന്ന് കരുതിനാ അത് ഇതുവരെ കൊടുത്തിട്ടില്ല
മറക്കും മോൾ വരുമ്പോ എന്നും കൊടുതേക്കണന്ന് വിചാരിക്കും പിന്നെ മിയ പോയപ്പ തന്നിനില്ലേ ജീൻസ്
ആഹ്
മീഷോ ന്ന് എടുത്തന്നെ അയിൻ്റെ കറുപ്പ് ണ്ട് പ്പോളെടുത്ത് അതും ഓള് ഇല്ല
പൊന്നുനും ഓക്കും ഒരേ മാര്ക്ക്‌ വാങ്ങിയാ മഞ്ഞ ടീഷർട്ട്ക്ക് ആഹ് ആഹ്
ച്ചിനി ഞാന് പിന്നെ ഓളന്ന്
ആഹ് അവിടെ ഇട്ടത് ആഹ് ഒരു ടീഷർട്ടും ഉണ്ടാവും അവിടെ
ഒക്കെ മടക്കി വെച്ചുക്കുണു ആ കവറ്ക്ക് തന്നെ
ആഹ് ആഹ് അതേ മാതിരി രണ്ട് മൂന്നിസം ആയി ഇന്ന് മിയാന്റെ വീട്ടിക്ക് പോകുവാ മിയ ടൈൽസ് ഇട്ടെ കാണാൻ പോയി ഇപ്പ ഇന്നലെ അപ്പൊ തൊടങ്ങി നമ്മക്ക് ഇതിലെ പോവാ ന്നാഇതിലെ പോവാ നമ്മക്ക്ന്നാ അപ്പൊ ആൺകുട്ടികൾക്കൊക്കെ പോകുമ്പോ കുറച്ച് നേരത്തെ പോകണം കുറച്ച് വർത്താനം പറഞ്ഞിരിക്കാനും ആഹ് വർത്താനം പറഞ്ഞിരി ക്കുമ്പോ ഏഹ്?
ഒരിസത്തിന് ഇങ്ങോട്ട് പാർക്കാൻ വാടി ചിഞ്ചു ഇല്ലേ അവിടെ? പിന്നെ ഏതായാലും മദ്രസ സ്കൂളീൽ
ആഹ് നാളെ പതുവേ അത് ഇല്ലല്ല അല്ലെ
ആഹ് മ്മ്ക് ചോയിച്ചു നോക്കാം കാക്കുനോട്.
കാക്കുനിപ്പോ
ഉം ഒന്ന് ചോദിച്ചു നോക്കട്ടെ കുട്ടികൾ ഇങ്ങനെ പറയണ് ഒന്ന് പോട്ടേ ക്ക്യപ്പ്
ഉം അങ്ങനെയുണ്ട് ല്ലേ?
അങ്ങനെ രണ്ടും കൂടി ഇല്ലാത്തപ്പെ നമുക്ക് നിക്കന് പറ്റുള്ളൂ.
അതാണെ
അല്ലെങ്കി വേരലും അപ്പേത്തെന് അങ്ങട്ടന്നെ തിരിച്ച് പായാണ്
ഭയാണ് നടക്കണതാണ്. അതൊണ്ട് എന്നാലും ഇതിൽ അതില് പോയാലോ അതില് പോയാലും ഇതിലൊ പോകുമ്പോ കുറച്ചു നേരം ഒന്ന് വർത്തനം പറഞ്ഞിരിക്കാനതേ ഈ മണ്ടി പോയിൽ അവിടെ എത്തിയാട് ഇങ്ങോട്ട് കൊയക്ക് മാറാന് കഴിയൂല അപ്പൊ ഇങ്ങട്ട് മണ്ടണം അപ്പൊ പിന്നെ അവിടെ അ അപ്പൊ പിന്നെ വർത്താനം പറയാൻ കുറച്ച് സമയല്ലെ അത് അവിടുക്ക് പോയിട്ട് ഒരു കാര്യോ ഉള്ള കാർണുകൂടെയാന്ന്
പറയണ്ടന്ന് വെച്ച് ചോറുണ്ണുബോ ഇയാടെന്തായാലും നെയ്ച്ചോറ് ഏതാലും വെക്കാണ്
മാ കേക്കാട്ടെ
എന്നിട്ട് പറയണ്ട്
അത് വല്യോടത് ന് എങ്ങനെ ചെലപ്പം ഞാങ്ങട്ടന്ന് പറമ്പളെ അയ്യോ അതെക്കാ ചെല
ആയി പറയിലെട്ത് തീറ്റ ആണോ ഏതായാലുംവന്ന് ഞാനും അവിടെ പാർത്തിട്ടന്നേ ഇല്ലാ പറഞ്ഞതാ
ഉം
അഹ് പിന്നെ പോരുള്ളു
ഉമ് അത് ശരിയാ ആഹ് ഉമ് സ്പാ അന്ന് കണ്ടില്ല ട്ടന്റെടുത്ത്ക്ക് പോണം പോണം പറഞ്ഞങ്ങട്ട് പിന്നെത് അങ്ങനെടായി പിന്നെ ഓരും വന്നു
പിന്നെ പോക്കു നിന്നുല്ലേ
അതാണ് പിന്നെ പോക്കും നിന്നു ജോലി ഇണ്ടാമ്പോ നമുക്കൊരു യേടാണ് ഓലും പോണം അവിടുന്ന് അതേമാതിരി ആർക്ക് ഇല്ലാക്കണം പിന്നെ മാനു ഇതേപോലെ രണ്ടീസം എടുക്കരും ഇങ്ങനെ ഡ്രസ്സിനും പോണം ന്നാ പിന്നെമ്മക്ക് എങ്ങനെ അതെന്നെയാ പറഞ്ഞതെ ഓലി വളനാട്ട്ക്കും പോണം മാനു ഡ്രസ്സെടുക്കാൻ രണ്ടീസ്
എവിടക്കേലും പോണം
ആഹ് അത് മറ്റേത് നമ്മക്കും ഒരു ഗതിയേടാണ് അങ്ങോട്ടും ഇങ്ങനെ കൊറച്ചു നേരായി നിക്കുമ്പളേ ഉം മുണ്ടി പറഞ്ഞിരിക്കാ നമ്മള് പൊതുവേ മുണ്ടി പറഞ്ഞു ഇരിക്കാനൊക്കെ നമ്മളെ തൊള്ളേം ഇതുവൊക്കെ നമ്മള് ഉം അങ്ങനെ പോയിണ്ടാവുമ്പോ നമ്മുക്കൊരു ഗതിയേടാ
ആഹ് ഇനി ഓൻ ഞമ്മളെ മാപ്പിളമാരെ പോലെയല്ലേനി അങ്ങനെ ഒന്നും വെല്ല്യ വർത്താനം പറഞ്ഞ് അങ്ങനത്തെ ഒരു
അതാണ് അതുവല്ലാ
നമ്മൾ ഈറ്റക്ക് പറഞ്ഞ് നമ്മളൊരു ഭാഗത്ത് കുത്തിരുന്ന വല്ല്യ പ്രശ്നൊന്നും ഉണ്ടാവൂല്ല
ഓല് നമ്മളപ്പം കൂടീങ്ങാണ്ട് അങ്ങനെയും ഇരിക്കും
ആഹ് അപ്പോളും ഞമ്മക്കൊന്നും പറയാൻ പറ്റില്ല
ആ അതാണ് അപ്പൊ പിന്നൊരു ഗതിയേടാണ് അങ്ങനെ ആകുമ്പോ
എന്നോട് അന്നാ കല
ആഹ് ആഹ് അപ്പോ ഓക്ക് വേണത്രേ
അപ്പോ ഓള് ആ ഓള് പറഞ്ഞ് ഓൾക്ക് പത്തെണ്ണം മേടിച്ചണെങ്കിൽ അ ഞാൻ പറയാ എന്തായാലും ഒക്കെ എണ്ണി വെരട്ടേ
ആഹ് ആഹ് ഇപ്പൊ ഓള് ഞാന് മാനു ആ ഇന്നലെ ആ പോയിട്ടില്ല കാരണം ആക്കൊ വെട്ടാന് നിന്ന്ക്കാ
ആ ഒക്കെ ഓള് ആ കൂടി ഒക്കെ പെയ്ക്കാണ് പറയ്ണ്ട്പ്പോ
ഏ ആ ആ സിമെന്റിൽ വെച്ചതോ
ച്ചതല്ലടി മറ്റേ ഒറിജിനൽ പുല്ലി വെച്ചില്ലേ അയില് ക്കെണ് കരിഞ്ഞ് പൊയ്ക്കണൂ പറേന്ന്ണ്ട് ഇന്നട്ട് ഇപ്പോ അതും കൂടി ഇല്ലല്ലോ ഓൽക്ക് ഞമ്മളതൊക്കെ പടുത്തുങ്ങാണ്ട് ഇണ്ടായിക്കണപ്പോ ഓള് പറയാ ഒരു അരഞ്ഞാചരട് ഇല്ലാത്ത കുട്ടികളെ പോലെയാണ്പ്പോ മുറ്റത്തേക്ക് നോക്കിയാല് പറയണണ്ട് അഈ
ആഹ
ണം കൊറച്ച ഒന്ന് ഒരു വരിലും പഠിപ്പിച്ച
ആഹ എന്നാ പിന്നെ അങ്ങനെ ആക്കിക്കൂണ ഇന്ന് സുഖേനു നോക്ക്
ഇതങ്ങനെ ആക്കിട്ടും ഇണ്ടാവൂല ആഹ ആയിക്കട